കേൾക്കുന്നുണ്ടോ?
ഓക്കെ ഇപ്പ കേൾക്കുന്നുണ്ട്
ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ എന്നാണ്ട് വിശേഷോക്കെ ആഹ് എന്നാണ്ട് വിശേഷം
എന്താ വിശേഷം സുഖായ്ട്ട് പോണ്‌ണ്ട്
ണ്ട് മതീന്നാ
എങ്ങെനെ കേൾക്കെല് കൊറവാണല്ലോ
ഏഹ്
ആഹ് അതെ റെയ്ഞ്ചിന്റെ എന്തെങ്കിലൊരു ബുദ്ധിമുട്ട് കാണും മഴേടെ
അഹ് ആഹ് മഴണ്ടോ അവ്ടേ
ആഹ് മഴ ഇണ്ട് ആഹ് എന്തേലും ഒര് ബുദ്ധിമുട്ട് കാണും അയ്‌നെന്നേച്ചയ്ഞ്ഞാല് ആഹ് ഒത്തിരി ഇപ്പൊ വിളിച്ചിട്ട് കിട്ടാതെയൊക്കെ വെരുന്നു ഉണ്ട്
അഹ് ആഹ്
ഊം കഴിപ്പൊക്കെ കഴിഞ്ഞോ ഉച്ച കഴിയുമ്പം തൊട്ടിപ്പം രണ്ട് മൂന്ന് ദിവ്സായിട്ട് ഇവിടെ മഴയാണ് ആഹ് ആഹ് മഴയങ്ങ് തൊടങ്ങി കഴിഞ്ഞയ്ഞ്ഞാല് പിന്നേ ഈ ചെറിയ ഇടീം കൊള്ളിയാനും ഒച്ചേം ബെഹളോം ആഹ് ഇടീം കൊള്ള്യാനും ആഹ് എല്ലാവുണ്ട്
ഉം ഊം കര്ന്റൊക്കെല്ലേ
അത്പ്പ ഈ പറയുന്ന പോലെ വെല്യെ ഏഹ് ഓപ്ഷനായിട്ടുള്ളതാണ് എന്താന്ന് വെച്ചാ ഏഹ് വരൂ പോവും
അഹ് ആഹ് അങ്ങെനേണ് ല്ലേ
ആഹ്
ഉം ഉം ഉം പിള്ളേരൊക്കെ എ എങ്ങെനെയാം
എപ്പഴാ എന്നതാ മഴയാണോ അതോ കരന്റ് പോകലാണോ ഒന്നും നമുക്ക് പറയാം പറ്റത്തില്ല
അഹ് ആഹ് അതെ അതെ ഇവ്ടെ ഇവ്ടെപ്പ കാെഴപ്പല്ല മയ എങ്ങെനെയാം
പിള്ളാരൊക്കെ സ്കൂള് സ്കൂളി വിടാന്ള്ളെതെല്ലാം
ഓഹ് അഹ് ആഹ് കാലായ് താെടങ്ങ്ണ് ഒരായ്ച്ചിം കൂട്യായാ ടൈമായ്ലേ
ഉം ഞങ്ങക്കും അതെ നാ ഞങ്ങക്ക് നാളെയൊക്കെ ആയിട്ട് പുസ്തകോം ബുക്കും
അഹ് ആഹ്
എല്ലാം കിട്ടും ഉം
ഉം പെര്ന്നാൾന്റെ എല്ലാ ഡ്രസ്സും കൂട
അതെന്നെ ഇര്പാ ഇര്പത്തി എട്ടാം തീയതിയല്ലേ
ആഹ്
ആഹ് നാല് അഞ്ചുവ്സം ഉം നാലൂസം
അഹ് ആഹ്
ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല എടുത്തിട്ടില്ല നാളെ എടുക്കാം പോണം ഉം ഉം ഉം ഇങ്ങൾ നാളെ പോവായിരിക്കുംല്ലേ
ആഹ് നമ്മള് നാളെ എല്ലാം കൂടെ ഒന്ന് കറക്കവാണ് എല്ലാ സ്കൂളിലേക്കും
അആഹ്
ഉം കഴിച്ചോ
അ ആഹ് ഫുഡ്ടൊക്കെ കഴിച്ച്, പിള്ളേരൊർങ്ങട്ടെ ജാര്ച്ച്കാൻണ്ട് ഓരൊർങ്ങണ്ടെ
പിള്ളേരൊറങ്ങി വിടെ എനിക്ക് മൂന്ന് മക്കളാണ്, ചെറിയ പിള്ളേരാണ് എട്ടു വയസും നാല് വയസും
അആഹ്
രണ്ടര വയസൊക്കെ ഒള്ളൂ
അ ആഹ്
അവരെ കാലമാക്കിക്കൊണ്ടുള്ള പരിപാടിയാ അതുകൊണ്ട്
അ ആഹ് അതെ ഇത്തിരി പാടാണ്
വഴക്കുണ്ടാവോ രാത്രിയിലൊക്കെ അസ്
എങ്ങനെയാ
രാത്രീലൊക്കെ ഉറങ്ങേഅതോ വഴക്കുണ്ടോ
ഒർക്കൊക്കെ കൊറവന്നെണ്. ഒർങ്ങണെങ്കിലൊക്കെ ഒരുപാട് ടൈംമ്ട്ക്കും രാവിലെ നേരത്തെ നീക്കും അതൊക്കെ തന്നേണ് അ ആഹ്
ആഹ് പിന്നെ നമ്മള ആ കാര്യങ്ങളൊക്കെ ഇല്ലല്ല ഒറങ്ങിട്ടില്ല
ഉം ഉം ഫുഡൊക്കെ കഴിച്ചോ
ആ കഴിപ്പൊക്കെ കഴിഞ്ഞു അത്യാവശ്യം ആ പല്ലു തേരും ബാത്റൂമിപോക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും കെടക്കാംന്നുള്ളൊരു നും തൊക്കെ ന്നാലും ആവുന്നതേ ഒള്ളു, കെടക്കാൻ പോകണങ്കിലും പോകണെ ങ്ങി കെടക്കണെങ്കി വേണം ഒരു മണിക്കൂറ് അവിടെപ് കെടന്ന് അടിപിടി ആഹ് അവിടെ കെടന്ന് ഒഴുപണി ക്കൊരടി ഉണ്ടാക്കിയെങ്കിൽ ഉറങ്ങാൻ പറ്റത്തൊള്ളു
ആ ആഹ് അതെ അതെ
ഉം മൂന്ന്പേരും ഏറെകുറെ ഒരേ പ്രായക്കാരൊക്കെ ആയത് കൊണ്ടെല്ലാം ശരിയാ
ആ ആഹ് ഫുഡൊക്കെ കഴിക്കോ
ന്തോ?
ഫുഡൊക്കെ കഴിക്ക്വയ്
അതോ പാടാണ്, മൂന്ന് പേർ കൂടെക്കെ ഉരുട്ടി വാരിയൊക്കെ എങ്ങനെങ്കിലൊക്കെ കൊടുക്കും
അ ആഹ്
വളാണേറ്റവും വലിയൊരു പാട്, അവർക്കെങ്ങനെ വയറുനെറക്യാ ന്നുള്ളത്
അതന്നെ, ടൈമിലണ്ട് കയ്ച്ചു കിട്ടണങ്കിലാണ് ബുദ്ധിമുട്ട് കഴിക്കാൻ ഭയങ്കര പാടാ അ ആഹ് എന്താണ്ട് ഫുഡ്ടെന്തായിരുന്നു
നമ്മള് കപ്പയുണ്ടായിരുന്നു ചിക്കനുണ്ടായിരുന്നു അത് ചോറും
അ ആഹ് കപ്പ. തെ കപ്പ രാത്രിക്കക്ക് ആന്നെണ്ടാക്ക്ണാവൂല്ലേ
ഞങ്ങള് ഉച്ചക്കിന്ന് വെവിച്ചതാണ്, ഞങ്ങള് സത്യത്തിലങ്ങനെ വേവിക്കലില്ല, എന്നപ്പഴും ഉച്ചക്ക്ന്ന് ഇച്ചി വേവിച്ചു ചും
ആഹ് ആഹ് ആഹ്
ആഹ് വൈകിട്ടത്തേക്ക ഉണ്ടായിരുന്നു ഉച്ചക്ക് വെക്കണുന്നത് ഏഹ് പിന്നെ വൈകുന്നേരത്തേന് അത് തന്നെയാവും വേറെ വെക്കാൻ നികൂല
ആഹ് ആഹ് ആഹ്
ഉം നടക്കുവല്ലോ അതൂടെ
ഞങ്ങള് ഇവിടെ സെപ്പറേറ്റ് ണ്ടാക്കല ഉച്ചക്ക് ഉണ്ടാക്കും വൈകുന്നേരം വേറന്തെങ്കിലും ഉണ്ടാക്കണം
ഉ
ചൂടുള്ള ഫുഡ്‌ ആയിരിക്കണം
ഉം നമ്മള് ചൂടാക്കും മഴറ്റണെ പ്രത്യേകം ചൂടാക്കും
ആഹ് ആഹ് ആഹ്
പക്ഷെ എന്നാലും ഉച്ചക്കത്തെ ഫുഡായിരിക്കും വൈകിട്ട് കൂടുതലും
ആഹ് ആഹ് അതാണ് സുഖം മറ്റേ ഞമ്മളെ പണി അണ്ട് കഴിഞ്ഞ് ത് കിടൂല
ആഹ് ആഹ് പണിഒഴിഞ്ഞൊരു നേരം നമ്മക്ക ല്ലേ തന്നെ മക്കളെ കാരണം ഇല്ല പിന്നെ ഇത് കൂടെ ഒരണം വരുമ്പോ കൂടുതലല്ലേ ഉം ഇന്നെന്ന ഉണ്ടാക്കി
ഇവിടെണോ നാട്ടിലാണോ
ആഹ് നമ്മക്ക് നാട്ടിലുണ്ട് ഇവിടെണ്ട് ഇവിടെണ്ട് കു ഇവിടെ അടുത്തുണ്ട് നമ്മളെ വീട്ടിലുണ്ട്
ആഹ് ആഹ്
ഉം
ഇവടെ ഫുഡ് തേങ്ങാച്ചോറായിരുന്നു ചിക്കൻ കറി ഉം ഉം
ഞാന് തേങ്ങാച്ചോർ വെക്കണംന്ന് കരുതിയായിരുന്നു പക്ഷെ അപ്പഴാണ് അപ്പഴാണ് ഞായറാഴ്ച്ച ണ്ടെങ്കിൽ തേങ്ങ ചോർ ല്ലേ കപ്പ അല്ലേ ബിരിയാണി അങ്ങെനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും
ആഹ് ആഹ് ഒഴിവുള്ള ദിവസ ആവുല്ലേ അപ്പൊ ലീവ്ണ്ടാവും
ഒഴിവ് ആഹ് അതന്നെ അത് തന്നെണ് ഇത് ഒഴിവുളോസം എല്ലാർക്കും ഒന്ന്തട്ടിക്കൂട്ടി എടു എടുക്കൻ ഇറച്ചി ഒക്കെ വാങ്ങിച്ച്
ആഹ് ആഹ് ഉം
പിന്നെ ബാക്കി മേടിക്കില്ലന്നല്ല എന്നാലും മീനായിരിക്കും പിന്നിം എപ്പഴേലും ഇടക്കൊക്കെ മേടിക്കും
ആഹ് ആഹ് ആഹ്
ആഹ്
ഉം ഉം പിള്ളേർക്കും അതന്നെ ആവും ഇഷ്‌ടം ല്ലേ
ആഹ് പിള്ളേർക്ക് ചിക്കനാ ഇഷ്ടം
ഏഹ് ബീഫൈക്കൂലെ
ആഹ് അവർക്ക് ബീഫ് അങ്ങനെ വല്യ പിടിത്തല്ല പിന്നെ മീനാണെങ്കിലും അവന്ക്കയി പറ്റും നമ്മൾ പിന്നെ കൂടുതൽ ഈ പറയുന്നത്ണ്ട് ഞാാനിങ്ങനെ വാരിയൊക്കെ കൊടുക്കുന്നോണ്ട്
ആഹ്
ആഹ് അവിടെ പിള്ളോരൊക്കെ എത്രല്ല എത്രല്ലൊക്കെ പഠിക്കുന്നു
ചെറ്ത് വലുതിനെ ഇപ്പം എൽ കെ ജി ചേർ ഈ വർഷം ചേർത്ത്ട്ടേ ഒള്ളൂ
ഓഹ് ഓഹ്
മറ്റീന് ഉം ഉം മറ്റീന് ഒന്നര വയസ്സ്. ആയിട്ടൊള്ളൂ ഉം ഉം ഉം ഉം
ആഹ് എൻ്റെ മൂത്തയാള് എട്ട് വയസ്സൊണ്ട് രണ്ടാമത്തോള് നാലു വയസ്സുണ്ട്.
അ ആ
കുഞ്ഞുമോക്ക് രണ്ടരവയസ്സ്.
ഏഹ് ഉം രണ്ടാള് സ്കൂൾ പോവണ്ടല്ലേ
ആ എല്ലാ ദിവസവും ഓര് രണ്ടാമത്താള് സ്കൂളിൽ പോകുന്നുണ്ട്.
ആ ആ
എന്നാ പിന്നെ അത്യാവശ്യം തിരിച്ചറിവൊണ്ട് എന്നാലും. അടിയോടടി
ആ ആ ഓര് പ്രായം അങ്ങനെയല്ലേ
എനിക്കിതൊണ്ടല്ലോടാ
അ ആ വല്യ ഏയ്ജിന്റെ ഡിഫറൻസൊന്നും ഇല്ലല്ലോ ഓല്.
ഇല്ല വെല്ല്യ വ്യത്യാസം ഇല്ലാത്തതാണ് വലൃ പ്രശ്നം അതാണ് നമ്മുടെ ഏറ്റവും വലൃ പ്ര‌
ആ ആ അതെ
വ്യത്യാസം ഇല്ലാത്തത്
ഉം ഉം അല്ല അങ്ങനെ ചോയിച്ചിണ്ട്. വല്ല്യ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കി പിന്നെ അങ്ങനെ കാ കാണിക്കൂല ഇതിപ്പൊ
ആ അതന്നെ അവർക്ക് അങ്ങോട്ടുവേണം ഇങ്ങോട്ടുവേണം പറയാനല്ലെ ഇവർക്ക് ഈ അടിയൊണ്ടാക്കാൻ. അന്നെ ആര് അറിയാവും.
ആ അതെ
ആരേയും നമുക്ക് സമാധാനപ്പെടുത്താനും പറ്റൂല ആരേയും ആർക്കും പറഞ്ഞ മനസ്സിലാകത്തുല്ലാ.
ആ ആ അപ്പം പിന്നെ അതിമ്മലും പ്രശ്നാവും അവരെ കൂടെ നിന്ന് ഇവരെ കൂടെ നിന്ന്
ഉം ഊം
ഉള്ളുന്ന് എല്ലാവരുടേയും കൊടുത്തിടാറൊണ്ട് അതുടെ കണ്ണൂമ്പോ കോമഡിയാവും.
അ ആ ആ
ആ പഠിക്കാ ആ ഇനിയിപ്പം പഠിക്കാനൊക്കെ വിട്ട് ട്ടു തൊടങ്ങുമ്പത്തേക്കും പാടാവും.
ആ ആ ആം പഠിക്കാം മൃവ് പറഞ്ഞതൊക്കെ കേട്ടു പഠിക്കണന്നൊണ്ടെങ്കിലേ അക്ഷരക്കുളങ്ങളൊക്കൊന്ന് ലെവലായി കിട്ടണെങ്കിലൊക്കെ ഭയങ്കര പാടല്ലേ
അത് ആദ്യം ആദ്യവെക്കെ ഭയങ്കര പാടാ എന്താന്ന് വെച്ചാ കുഞ്ഞാവുമ്പം പിടി ക്കാനും എടുക്കാനും പിന്നെ ഇവരിങ്ങനെ ഇരുന്നൊരു ശീലം ഇല്ലാത്തതുകൊണ്ട് ആ ഇരുത്താനൊള്ള കൂടെ ഇരുത്തുമ്പത്തേക്കങ്ങട്.
ക്കൃം മാർക്കൊക്കെ ഒണ്ടോ
ആ കൊഴപ്പൊന്നൂല്ലാ പഠിച്ചോളും പിന്നന്ന് സമാധാനവൊണ്ട്.
ആ
മദ്രസയിലെ ഉണ്ടല്ലോ അതുകൂടെ വരുമ്പോ നമുക്കു പിന്നേം പാട്കൂടും.
ആ ആ ആ അതെ
ഊം അത് ഭയങ്കര പാടാ മൂത്തോള് പിന്നെ കൊഴപ്പയില്ലവള് പിന്നെ രണ്ടാമത്തോള് ചെറുതായത്കൊണ്ട് ഇനി അതിനെ ഒന്ന് കാലവാക്കി എടുക്കുമ്പോ അടുത്തതും കാലവാക്കണ്ടേ
ആഹ് അതന്നെ ചെറുപ്പത്തിലാ പ്രായത്തിലാണ്ട് പഠിച്ചു അക്ഷരങ്ങളാണ്ട് ലെവലാക്കിയാ അല്ലെ ഭയങ്കരാ ബുന്ധിമുട്ടന്നെണ്
ആഹ്ആഹ് അതെ
പിന്നൊന്നു പാട അക്ഷരങ്ങളാണ്ട് ലെവലായി കിട്ടാനാ
ആദ്യം ആദ്യം നമുക്ക് അക്ഷരം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് അതെ അതെ അക്ഷരാ ലെവല്ലാണ്ട് തിരിഞ്ഞ്ട്ടണം
അത് മനസ്സിലാ ക്കി എടുക്കാനായിട്ട് ഇതിത് നമുക്ക് കൂടെ ഇരുന്ന് തരുന്ന ഒരു പ്രായല്ലല്ലോ ഒവ്വോഹ്
അഹ് ആഹ് അതെ
അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഇവർക്ക് കളിക്കണംന്നുള്ളൊരു വിചാരം വെര്മ്പോ
ആഹ് അതെ അപ്പപ്രം ഇത് കുത്തി പഠിപ്പിക്കന്നെ വാണ്ടെരും നല്ല റിസ്ക്കിട്ത്ത് ഉം ഉം ഊ
അങ്ങനേ എഴുത യിപ്പം സ്ലൈറ്റില് അങ്കമ്പാടി പോക്കും അല്ല അങ്ങനെ ഒരു ബുക്കിലെഴുതുന്ന പോലെ അല്ലല്ലോ
അഹ് ആഹ് ആഹ്
പല ബുക്കുകളായി പല എഴുത്തുകളായി പല വിഷയങ്ങളായി ഊം എല്ലാം പുസ്തകവും ബുക്കും ഒക്കെ എല്ലാം ആഹ് ശെരിയാ ആഹ് അതെ അതെ
ഉ ഉ ഊ മലയാളെങ്ങനെണ്ട് അതെ ഇംഗ്ലീഷ് തന്നെ ചേർത്ത്
ഊം അഹ് കൊഴപ്പോന്നൂല്ല ഇവിടെ അങ്ങനെ എടുത്തു പറയാനും മാത്രം ആഹ് പ്രശ് നൊന്നുംല്ല എല്ലാ വിഷയങ്ങളും ഓക്കെയാവള് ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക്ണ്ടായിനി അവനിതന്നെ കൊഴപ്പോന്നൂല്ല എനിക്ക്ന്നെന്നെ മൂത്തോളെപിന്നെ ഈ പറയുന്നതുപോലെ ഇത്പോലെ ഉന്തി ഉന്തി മരങ്കേ എന്നാലവളാക്കി എടുത്തു റെഡിയായ്
അഹ് അഹ്ആഹ് അതങ്ങനൊരു ലെവല്ലാണ്ടെത്തിണെ റെഡിയായി കിട്ടണം ന്നാപിന്നെ അത്ര വല്യ പ്രശ്നണ്ടാവില്ല
ആഹ് പ്രശ്ന ഇല്ല പക്ഷെ ആഹ് മൂത്തവൾടെ അ അത്രയും ഒരിത് ചെറുത് അവക്ക് കിട്ടുന്നില്ല അവള് ച്ചിരി കുരുത്തക്കേട് കൂടുതല
ആഹ് ആഹ് അഹ്
അപ്പൊ അങ്ങനെ വരുമ്പം നമ്മളിച്ചിരി പാടാ ഉം ഇങ്ങോട് വാടാന്ന് പറയുമ്പോ അങ്ങോട് പോകുന്ന സഭാവാവുമ്പോ എഴുതാൻ പറഞ്ഞാ അവടെ ഇരുന്ന് കാണും
ആഹ്
അവർക്ക് കിട്ടുന്നടം വരെ എന്നും ഗുസ്തിയാണിവടെ
ഉം ഉം അതന്നെ അവര ഓക്കെ എന്നാല് ന്നാ ശരി